ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ
ഓ കേൾക്കാം
ആഹ എന്ത എടുക്കുന്ന സുഖ ആഹ ഇവിടെ നല്ല വിശേഷം ഉം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അവിടെയോ അവിടെ എല്ലാവർക്കും സുഖമാണോ
ഓ ഇവിടെയും സുഖായിട്ടി ഇരിക്കുന്നു
ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞോ
കഴിച്ചിട്ടില്ല കഴിക്കണം
ആ അതെ ഇവിടെ ഞങ്ങളും കഴിച്ചിട്ടില്ല കഴിക്കണം
ആഹ മഴുണ്ടോ
മഴയില്ല ഇന്ന് നല്ല വെയിലാണ് ഇന്നലെ രാത്രിയിലൊക്കെ ചെറുതായിട്ട് മഴ പെയ്തുന്ന് തോന്നുന്നു പക്ഷെ രാവിലെ തൊട്ട് നല്ല വെയിലൊക്കെയുണ്ട് അതുകൊണ്ട് ഒരുപാട് തുണികളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾിങ്ങനെ ദിവസം സ്കൂളിൽ പോന്നുന്നു ട്യൂഷന് പോന്നുന്നു അതുകൊണ്ട് ഒത്തിരിയും തുണികൾ കാണും നമുക്ക് കഴുവാനെ അന്നേരം അതെല്ലാം ഉണക്കിയെടുക്കാൻ കുറച്ച് പാടായിരുന്നു അതുകൊണ്ട് എല്ലാം ഇന്ന് വെയിയില് കണ്ടപ്പോ എല്ലാം പറക്കി ഇട്ടു വെയിലത്ത് എല്ലാം ഉണക്കി എടുത്തു ത്തു ഒരുവിധ
ഇന്ന് ഇവിടെമ് നല്ല വെയില
ആഹ
അത് രണ്ടു ദിവസ ആയിട്ട് നല്ല വെയിലാണ് പെട്ടെന്ന് കാലാവസ്ഥ പെട്ടെന്നാണല്ലേ മാറുന്നത് കഴിഞ്ഞ രണ്ടു ദിവസം നല്ല മഴയായിരുന്നു അത് കഴിഞ്ഞ് ഇന്നും ഇന്നലെ ഇന്ന നല്ല വെയിലാണ് ഇന്നലെ കുറച്ച് കുറവായിരുന്നു
ആഹ അതങ്ങനെയാണ് ഇപ്പൊ പിന്നെ ഇങ്ങനെയല്ലല്ലോ മഴയാണെങ്കി എന്നു കൊറെ നാള് നിക്കും മഴ പക്ഷെ ഇപ്പോൊ രണ്ടോ മൂന്നോ ദിവസമൊക്കെ അടുപ്പിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലായിടത്തും വെള്ളം കീറും വെള്ളപ്പൊക്കം പക്ഷെ ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് തൊരാതെ ഒരു രണ്ട മൂന്ന് ഏഴെട്ട് ദിവസമെങ്കിലുമൊക്കെ മഴ നിന്ന പോോലൊക്കെ ഓർമ്മയുണ്ട് എനിക്ക് അന്നൊന്നും ഇങ്ങനെ വെള്ള പോുന്ന ശയങ്ങളൊന്നുമില്ല ഇപ്പോൊ രണ്ട് മൂന്ന് ദിവസമൊക്കെ അട്പ്പിച്ച് മഴ പെയ്ത് കഴിഞ്ഞാല് നമുക്ക് ടിവിക്കാത്തൊക്കെ കാണാം എല്ലാട്ത്തും വെള്ളം കേറി എല്ലാരും യാത്രയ്യാൻ ബുദ്ധി ബുദ്ധിമുട്ടുന്നു. നമ്മളി ഈ വയലുകൾ ഒക്കെ നെകത്തിങ്ങനെ വീടുകളൊക്കെ വെക്കുന്നോണ്ട് വെള്ളത്തിനൊഴുകി പോകാൻ സ്ഥലം ഇല്ലാത്തോണ്ടാന്ന് തോന്നു കൂടുതലിങ്ങനെയൊക്കെള്ള ബുദ്ധിമുട്ടുകളൊക്
ആഹ് അതെ അതെ. പെട്ടെന്നാണ് വെള്ളം കേറലും ഓരോ ബുദ്ധിമുട്ടാ ക്കെ വരുന്നേ
അവിടെ എങ്ങനെയാണ് വെള്ളൊക്കെ മഴയൊക്കെ പെയ്യുമ്പോ ബുദ്ധിമുട്ടു
ഇല്ല അങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവാറില്ല അടുത്ത് പുഴയോ അങ്ങനത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ അത്യാവശ്യം മണ്ണിലേക്കെ തന്നെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ആയതോണ്ട് വെള്ളത്തിനുള്ള പ്രശ്നം ഉണ്ടാവാറില്ല
അതെ ആ ഇവിടെയും വെള്ളത്തിനും ബുദ്ധിമുട്ടില്ല പിന്നെ ഇവിടൊക്കെ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസൊക്കെ അടുപ്പിച്ച് മഴ പെയ്യുമ്പം ഊറ്റിറങ്ങുന്ന പ്രദേശമാണ് അതോണ്ട് മിറ്റത്ത് ക്ക് ഇറങ്ങുമ്പോ എപ്പോഴും വെള്ളമായിരിക്കും മിറ്റത്തോട്ടല്ല മിറ്റത്ത്ന്ന് വഴിയിലൊട്ടൊക്കെ പോകും
ആഹ ആഹ
പിന്നെ കു
പിന്നെ ഇപ്പഴത്തെ കാല് സാഹചര്യം അങ്ങനൊണല്ലോ ഫുള്ളി ഇന്റർലോക്കും എല്ലാരും വീടുകളാണെങ്കി ഇന്റർലോക്ക് ഇപ്പോ എല്ലാർ റോഡുകളാണെങ്കിലൊക്കെ ഉള്ള പ്രശ്നണേ ആ അതൊക്കെ ആയിരി ക്കും കുട്ടികളുണ്ട് ഒരു മോള ചെറിയൊരു മോളാണ് മോള് ഉറങ്ങണ്
അതെ
നല്ല ഒറക്കത്തില്ല
കുഞ്ഞീന് എന്താ കൊടുത്തു ഇരിക്കേ
ചോറ് കഴിച്ചില്ല അപ്പത്തിന് ഒറങ്ങിപ്പോയി
ആതെ ഇനിയിപ്പം എട ക്ക് വിളിച്ചാലും നിർബന്ധം ആയിരിക്കും ഇനി ഒറങ്ങിയക്കെ എണീറ്റിട്ട് കുഞ്ഞിന് ഫുഡ് കൊടുക്കാനായിരിക്കും അല്ലെ
ആ വിളിച്ചാ എഴുന്നേറ്റാലും പിന്നെ കഴിക്കില്ല പൊതുവേ മ ടിയാണ് ഭക്ഷണത്തിനും
ആ കുട്ടികൾക്കെ ക്കെ എന്താ ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്റെ മോനെ
ആ ഇപ്പഴത്തെ കുട്ടികളൊക്കെ എന്തോ ഭക്ഷണത്തിനോട് ഒരു ഇതില്ല
ആ എന്റെ മോൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഉം എന്റെ മോനാണെങ്കി കുട്ടി ആ യിരുന്ന സമയത്ത് വായിൽ ചോറ് വെക്കും പക്ഷെ വായിൽ ചോറെറക്കത്തില്ല വായില് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു ഉരുള വെച്ചേക്കുവായിരുന്നു
ആഹ് ആ
പിന്നെ കൊഴപ്പില്ല ഇപ്പൊ വെലുതായി ഇപ്പം മൂന്നാം ക്ലാസിൽ ആയി മോള് ആ ആണാണ് നമ്മള് പലതരത്തിലുള്ള ഫു ഫുഡുകളൊ ക്കെ ഉണ്ടാക്കി കൊടുക്കും എന്നാലും അവര് അതൊന്നും ത്തില്ല പിന്നെ ഇപ്പോ വളർന്നു ഒരാള് അഞ്ചാം ക്ലാസില് ഒരാള് മൂന്നാം ക്ലാസിലും അ
ആ
ഹലോ
ആ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ ഹലോ ഹലോ
ആണ് ആ കേക്കാൻ പറ്റുന്നോടാ എന്റെ ഓ ഹലോ കേക്കുന്നില്ലേ
റേഞ്ചിന്റെ ഇ ഇഷ്യൂ ഉണ്ടേന്ന് തോന്നുന്നു ഹലോ
ആ അതെ അതെ ഇപ്പൊ കേൾക്കാൻ പറ്റു
ഓ ഉണ്ട്ണ്ട് കേൾക്കുന്നുണ്ട്
ആ ഇവിടെ എനിക്ക് നിക്ക് റേഞ്ച് ഇഷ്യു ഉണ്ടെന്ന് തോന്നുന്നു
ആ അതെ അതെ ഹലോ
ആ കേൾക്കാൻ പറ്റുന്നില്ലേടാ
ആഹ് കേൾക്കുന്നുണ്ട് ഇപ്പൊ കേൾക്കുന്നുണ്ട്
ആ അതെ എനിക്കാണെങ്കില് എനിക്ക് അല്ലാ കുഴപ്പില്ലാ സാധ കോൾസിനൊക്കെ ഇതിപ്പം ആപ്പിന്റെ എന്തെങ്കിലും പ്രശ്നാരിക്കും എനിക്കിങ്ങനെ ഇടക്കിടക്ക് കേൾക്കാൻ പറ്റില്ല പക്ഷെ എനിക്കവിടുന്നു പറയുന്നതല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുന്നില്ല
ആ റേഞ്ചിന്റെ പ്രശ്ന ആയിരിക്ക
ആ അതെ അതെ പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്
ഞാനും ഹസ്ബൻഡും ഞങ്ങളേ ഉള്ളു
ആ മോളും ആ അതെ ആ ഞങ്ങള ഇവിടെ പിന്നെ അച്ഛനും അമ്മയയുംണ്ട് ഹസ്ബ
ആ
അമ്മ അമ്മക്ക് ഇച്ചിരി പ്രായൊക്കെ ആയി അമ്മ അതുകൊണ്ട് പല പണ്ടത്തെ ഫുഡുകളൊക്കെ ഉണ്ടാക്കും
ആ ആ കൊറെ മുൻപുള്ള ഭക്ഷണൊക്കെ ഉണ്ടാക്കായിരിലേ
ആ അതെ
കൊറെേ റെസിപ്പികള് പണ്ടത്തെ അറിയായിരിക്കല്ലോ
ആ അതെ അതെ കൊറെ പിണ്ടി വാഴയുടെ പിണ്ടി തോരൻ ആ കൂമ്പുതോരൻ അങ്ങനെ കൊറെ കൊറെ
കടയിൽ നിന്ന് വാങ്ങുന്നതില് നല്ലത് അതാണ് ശരീരത്തിനും
പക്ഷെ എന്തച്ചാൽ ഇപ്പഴത്തെ കുട്ടികളൊന്നും അതൊന്നും കഴിക്കില്ല കേട്ടാ അവർക്ക് അതിനോടൊന്നും ഇഷ്ടമല്ല അവർക്ക് ഈ മീൻ വറുത്തതും ചിക്കനും അതൊക്കെയാണ്
ആ പിന്നെ ചിക്കൻ കഴിക്കണംന്നാ ആണല്ലേ ഇപ്പൊ പറയുന്ന ഏത് ഡയറ്റിലാണെങ്കിലും അല്ലെ വെറ്റ് ഗെയിൻ പിന്ന ആണെങ്കിലും ലോസ ആണെങ്കിലൊക്കെ കാണുന്നത് ചിക്കൻന്റെ പ്രാധാന്യം അതിനെ പറ്റിയാ
ആ ചി ചിക്കൻ ഇവിടെ രണ്ടു പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ബീഫ് കഴിക്കില്ല ബീഫ് കഴിക്കാ അ അങ്ങനെ എന്താ കഴിക്കാതെന്ന് ചോദിക്ക ചോദിക്കുമ്പോ പറയും ഒക്കെ പോത്തിനെ കണ്ടില്ലേ പാവം ആണ് പോത്ത് പോത്തിന് കൊമ്പുണ്ട് കണ്ണുണ്ട് അങ്ങനെ പറയാ അണ്ട് പോ പോത്തിനെയൊന്നു തീന്നത്തില്ല പശു അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമല്ല ചിക്കൻ ഭയങ്കര ഇഷ്ട്ടാ പിന്നെ മീൻ ഇഷ്ട്ടാ ഇഷ്ട്ടം പോലെ കഴിക്കും മീനൊക്കെ വറുത്ത് കൊടുക്കും കൊടുക്കണതാണ് ഇഷ്ട്ടം
ആഹ മീൻ പിന്നെ കഴിക്കുന്നത് നല്ലതാണ് ചെറിയ മത്സ്യങ്ങളൊക്കെ
ആ പക്ഷെ ഇപ്പോഴത്തെ മീനൊക്കെ പണ്ടത്തെ പോലുള്ള രുചിയുംകാര്യം കാര്യങ്ങൾ ഒന്നുമില്ലല്ലോ നമ്മൾ എത്ര ഇനി നിന്നാലും നല്ല രീതിക്ക് കറി വെച്ചാലും അതെ പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ അമ്മയൊക്കെ കറി വച്ചാൽ ചെന്ന് കൂട്ടാന്റെ സ്വാദ് ഇങ്ങനെ ഇപ്പോഴും നമ്മുടെ വായിലൊക്കെ ഇരിക്കുകയാണെന്നും പക്ഷെ അതൊക്കെ വച്ചു നോക്കുമ്പോ ഇപ്പോഴത്തെ നല്ല മീനുകളൊന്നും അല്ലല്ലോ എല്ലാ എല്ലാ മരുന്നുകളും വിഷങ്ങളും വിഷാങ്ങളൊക്കെ ഇട്ട് വെച്ച്
ഈ സമയത്താണ് നല്ല വിലയ്യും ആണ്
അതെ ഇപ്പം ട്രോളിങ് നടക്കുന്നത് അതുകൊണ്ട് ആ ട്രോളിംഗ് നടക്കുന്നത് കൊണ്ട് ബോട്ടൊന്നും ഇറങ്ങുന്നില്ലല്ലോ പിന്നെ ചെറ് ചെറിയ വള്ളങ്ങളിലൊക്കെ പോയല്ലേ മീനൊക്കെ
ആ അതെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാങ്ങിയതിന് ഭയങ്കര സ്മെല് മീനിന് അവര് ഫ്രഷ് ഫ്രഷാ‌ണെന്ന് പറഞ്ഞത് തന്നത പിന്നെ അവരെ വിളിച്ചു തിരിച്ചു കൊടുക്കാനെ അവര വന്നെടുക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ വന്നില്ല
ഉം അന്ന് വെച്ചാല് നമ്മൾ ഈ ട്രോളിംഗ ഒക്കെ ആയുകൊണ്ട് കുറെ നാളുകൾക്ക് മുന്നേ പിടിച്ച് ഈ മരുന്നൊക്കെ ഇട്ട് വെച്ച മീനുകളൊക്കെ ആയിരിക്കും ഇപ്പൊ അവര് വിരു അതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ളള്ള ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നമ്മള് കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് നമ്മൾ ഇതൊക്കെ ഇപ്പ വേടിച്ചു കൊടുത്താൽ തന്നെ അവരുടെ ആരോഗ്യത്തിനൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുന്നത്
ആ ആണ് ആ മ നമ്മുക്കും പിന്നെ ജീവികൾ ആണെങ്കിൽ ഞങ്ങളെ വീട്ടില് ഒരുപാട് പൂചകൾ ഉണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ മീനിന്റെ മീൻ നന്ന വൃ യാക്കെ ബാക്കിുള്ളത് കഴ് അങ്ങനെ അഞ്ചു പൂച്ചകൾ ഒരുമിച്ച് ചത്തുപോയി.
അല്ലെ ആ അതാണ് ഒരു ഒരു ദിവസം ഞാനിവിടെ വല്ല്യരു ചൂര വെടിച്ചു അങ്ങനെ ആ ചൂര വെ ട്ടിയപ്പോ അതിന്റെ തലയുടെ ഭാഗത്ത്ന്ന് എനിക്ക് ചെറിയൊരു പുഴുവിനെക്ക കിട്ടി ട്ടി ആ ആ സമയത്ത് തന്നെ എന്റെ കൈ ഒന്ന് മുറിഞ്ഞേ ചെയ്തു യ്യോ ആ അങ്ങനെ ആ മീൻ ഞങ്ങൾ തിരികെ കൊണ്ട് കൊടുത്തു അന്നേരം അവര് പറഞ്ഞ് ആരെ അറിയി കരുത് വേറെ മീൻ തരാന്ന് പറഞ്ഞി ആ പൈസക്ക് ഞങ്ങക്ക് വേറെ മീനും തന്നു പക്ഷെ ആ ബ്ലഡ്‌ വീണ കൈ മുറിഞ്ഞത് രു ഒരു മാസം എടുത്തു കാണും ആ മു കരിയാനായിട്ട് അപ്പൊ എന്തോരം വേഷ് നമ്മൾ ഉള്ളിൽ കഴിക്കുമ്പോഴേ നമു കുണ്ടാവുന്നത് നമ്മള് കഴ ഇന്നത്
ഒന്നും വിശ്വസിച്ചി കഴച്ച് കഴിക്കാൻ പറ്റില്ല കാടെന്നു വാങ്ങുന്നതൊന്നും പിന്നെ അത്യാവശ്യം എന്തെങ്കിലോക്കെ കൃഷി ചെയ്യാന്ന ഇനി നടക്കുള്ളൂല്ലേ
ആ അതെ നമ്മള് വീട്ടിലൊക്കെ ഈ പറയണ പച്ചക്കറികളായാലേ അങ്ങനെ തന്നെ അല്ല് പിന്നെ നമ്മള് അത്യാവശ്യം ചീര പേറ എങ്ങനെ വീട്ടീ കൃഷിയൊക്കെ
ഇപ്പൊ മോളായതിന് ശേഷം അങ്ങനെ അങ്ങ് പറ്റാറില്ല. അല്ലാതെ ഞങ്ങള് ഞാന് എന്റെ വീ ട്ടിലായിരുന്നപ്പൊക്കെ വയലിലൊക്കെ പലേ കൃഷിയും ചെയ്യായിരുന്നു പയറ്, കുറ്റിപ്പയറ് തക്കാളി പിന്നെ കാബേജ് അങ്ങനത്തെക്കെ എല്ലാ പച്ചക്കറിയും ചെയ്യായിരുന്നു ഇപ്പൊ പിന്നെ പച്ചമുളക് തക്കാളി അങ്ങനത്തൊക്കെ നോ പ്പൊ ട്രൈ ചെയ്ത് നോക്കും
ഉം ഞാനുവിടെ അത്യാവശ്യം ചെറിയ ചെറിയ ചീരകള്, പയറ്, കോവക്ക, ക്കെ കൃഷി ചെയ്യും. അതൊക്കെ കുട്ട് ട്ടികൾക്ക് രാവിലെ സ്കൂളീ കൊണ്ടാ മെഴുക്കുവരട്ടാനും. ഒക്കെ നല്ലതല്ലേ അപ്പൊ അങ്ങനത്തെക്കെ കൃഷി ചെയ്യാറുണ്ട് പിന്നെ വെജിറ്റബിള ക്കെ നമ്മള് വേടിച്ചു കഴിഞ്ഞാലും വിനാഗിരിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് വെള്ളത്തി അത്യാവശ്യം കഴുകിയൊക്കെയാണ് എടുക്കുന്നെ
ആ അതില ഒരുപാട് വിഷങ്ങൾ ഉണ്ടാവില്ല ഞാനും പിന്നെ പറമ്പില് ചീരേന്റെ ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പൊ അതെടുക്കും
ആ
പിന്നെ പപ്പ
ആ അപ്പൊ ആഹ് അപ്പൊ ശരിയടാ എന്നാ പിന്നെ വിളിക്കാം
ആ ശരി
ആ ഓക്കെ